ആഹ് കേൾക്കണല്ലേ കേൾക്കണന്താല്ല അല്ല
ആഹ് കേക്കണ്ട് തിരക്കിലായിരുന്നു
ആ അല്ല തിരക്കന്ന് ഇപ്പൊ തിരക്ക് ഇപ്പൊ കുറച്ച് ഫ്രീ ഉള്ള സ സമയല്ല ഉച്ച സമയത്ത് നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഒക്കെ കഴിച്ച് കുറചേരം ഒഴിവണ് ഇനി കുറച്ച് കഴിഞ്ഞാ സമയം വൈകുന്നേര ആമായി കഴിഞ്ഞാലും മക്കള് സ്കൂൾ ഇട്ട് വരുന്ന ടൈം ആയി കഴിാൽ പിന്നെ നമുക്ക് ഫ്രീയ ഒന്നുമ ഇ ഇപ്പൊ കൊറച്ച ഫ്രീയാണ് പറഞ്ഞോളൂ ആഹ
മക്കള് ഫോടിക്കൂലെ
ആഹ് സ്കൂളേ കിട്ടൂല അതാ ഇന്ന് ഒന്നും ഒരാൾ കഴ്പോ ഒരാൾ കഴ്പ ഒരാ ഇത്ര നേരം കണ്ടില്ല നി ഞാൻ കാണട്ടെ അങ്ങനെ കാട്ട ഇങ്ങനെ കാണട്ടറാണ്ട് ഒരു തമ്മിൽ ഭയങ്കര അടിപിടി അ പിന്നെ ഒരു ഒഴിച്ചിട്ട ഒരാകും സമയം വീതിച്ചു കൊടുത്തക്കാണ് ഒരാൾ ഒരു മണിക്കൂർ കാണുക അത് കഴിഞ്ഞ ഒരു അഞ്ചിനിറ്റ് റെസ്റ്റ് എടു ക്കാ പിന്നെ അടുത്ത് കഴിഞ്ഞ ഇത് പത്തി ഒരു മണിക്കൂർള്ള കാ അങ്ങനെ അങ്ങോട്ട് ഇതാക്കി കൊടുത്തക്കുകയാണ് അല്ലാതെ അ നടക്കൂല എന്തായാലും നടുക്കൂല ഒരു ഫോണും ഉണ്ട് എല്ലാരും ഉണ്ട്
പിന്നെ അതുമല്ല ഒപ്പ എ കാണാനില്ല ഓരോരുത്തും കൈയിൽ കിട്ടു വണ്ടിയേറും
ആഹ് ഒപ്പ ഇരു അത് രസാണ് ഒപ്പ ഇരുന്ന് കാണും രണ്ടാളും പ്പരാന്ന് കാണും എന്നിട്ട് എന്ത ചെയ്യും കയ്ൽ പിടിക്കുന്ന സമയാണ് ഓലെ സമയം അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഫുൾ ടൈം രണ്ടാളും ഒരേ സമയം കാണുന്നുണ്ട് പക്ഷെ അവനന്റെ കയ്യിന് പിടിക്കുന്ന ടൈമാണ് ഒരിക്കലുള്ള സമയം അതാണ് ഓരോുള്ള ഫോണ് അങ്ങനെ
ആഹ് ആ് ആഹ അതെന്താ ചില ഒട്ടാണത് ഓർക്ക് ഷ്ടുള്ളത് എന്നന്നെങ്കില് അവത് കയ്യില ആകോ മറ്റ ഒ മറ്റള ഇഷ്ടമുള്ളത് പോല കാണുമ്പോ പക്ഷെത് കാണല്ല ഒതുക്ക പറ്റണമെങ്കില് കൊതുക്കള്ളത് പിന്നെ ആ നല് പേരുണ്ടെങ്കിലിൽ കാസപ്പ ഇരിക്ക തരം
ആഹ് ആ അതാണെ എന്നാൽ കാണാതൊക്കെ കഴ്യൂല അതാണ്ടാവ ശ ആഹ് അത പൊതുവെ അങ്ങനെ തന്നെ കു കുട്ടികൾക്കൊക്കെ സ്കൂളല്ലഞ്ഞ ഫോ മല് സ്കൂൾ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ ഓരങ്ങനെ സ്കൂക്ക് പോം പിന്നാ പോവോളം കാണ്ആ പോയി വന്നിട്ടും ഇതന്നെയാ കാണാ കുട്ടികളൊക്കെ അതിനോണ്ട് അഡിക്റ്റ് ആയേക്കാണ് എന്താ പ ചെയ്ന്നെ പ സ്കൂൾ പൂട്ടലിന്റെ ഈ സമയത്ത് രണ്ടു മാസ്തെ വെക്കേഷൻ വന്നതല്ലേ കുട്ടികൾക്കതല്ല കുട്ടികൾ കളിക്കാൻ പോണില്ലല്ലോ വൈകുന്നേരം മാത്രം കൊറ ച്ച്സമയം കളിക്കാൻ പോം പിന്നിപ്പോ രാവിലെ വിടാൻ വെയ് ഈ അവേയില് എന്തോരു വെയിലായിരുന്നു വല്ലാസുഖം വരൂലേ ന്താണ് പൊറത്തെറക്കരുതുന്നാ കുട്ടികളെ ഓർഡർ വന്നത് പിന്നെ വെയിലത്താരും കളി ക്കരുത് പണിസ്ഥ ഈ പണിക്കാരെ ജോലിക്കാരെ സമയൊക്കെ ആ സമയത്ത് ക്രമീകരിച്ചു കാണ്ന്നാന്ന് എവിടെ ക്രമീകരിച്ചു എന്ന്ട്ട് പണിയെടുക്കുണോർക്ക് പണിയെടുക്കേണ്ടേ ഓരിപ്പം മൂന്നണിക്കേഷൊക്കെ ആആ ആ ആ പതിനൊന്നേ റ്റൂ മൂന്ന് പൊറത്തെറങ്ങരുതൂന്നാ പറഞ്ഞത് ആ പതിനൊന്നേറ്റൂ മൂന്ന് ഒരു പണിക്കാർക്ക് പണിയെടുക്കണ ആൾക്കാർക്ക് പ പണിയെടുക്കണ സമയാണ് ഈ ഓഫീസ് ജോലിയൊക്കെ ചെയ്യണവര്ക്ക് പ്രശ്നല്ല ഓരിപ്പം ഏസിലൊക്കെ ഇരുന്ന് കൊഴപ്പണ്ടാവില്ല്യാ ഊം അത് ഈ കൂലിപ്പണി എടുക്കണവര്ക്കാണ് ഇപ്പൊ അതൊക്കെ ബാധകം ഓല് ബാധകംപർഞ്ഞാ ഈ മൂന്നരക്കേഷ ജാരാ പണിയെടുക്കുണു ഒള്ള വെയിലും കൊണ്ട് പണിയെടുക്കാന്നല്ലാതെ വെയിലാണെങ്കി വെയില് മഴയാണെങ്കി മഴ അതന്നെ ജീവിതം മുന്നോട്ട് പോണ്ടേ അങ്ങനെ ലെ അവസ്ഥകള് പിന്നെ ന്താ വേറെന്താ മക്കളൊക്കെ പോയില്ലേ സ്
ആഹ് എല്ലാരും പോയി
ആഹ് ശെരി ഫുഡൊക്കെങ്ങനെ സ്കൂൾന്ന് വാങ്ങാ അവര് കഴി
ആ ഒരുദുസ് ല്ല സ്കു ഇല്ലെന്തെങ്കിലും ഉപ് ഉപ്പേരി കൂട്ടാനെന്തെങ്കിലുംഇട്ട് കൊണ്ടോവും
ആഹ്
സ്കൂളില്ണ്ടാവും കൂട്ടാനൊക്കെ പക്ഷെ ഇവര്ക്ക്ന്നാലും വീട്ട്ന്നെന്തേങ്കിലും വേണം
ഉം ഇപ്പയ്ന് സ്കൂൾലൊക്കെ എന്തോരം
ണ്ട് സാമ്പാറൊണ്ടാവും, ഉപ്പേരി ഇണ്ടാവും, പിന്നെ ചെലേസം വേറെ എ ന്തെങ്കിലൊക്കെ ചിക്കനോ അതൊക്കെ ണ്ടാവൽണ്ടല്ലോ
ആഹ് ആ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമ്മള് ന്നെ ദ്ദാ അവര് കൊറച്ച് കടല ഇണ്ടാവും അതിതന്നെ മൊളച്ച കടല
അതന്നെ ഒരു അയിന്റെ വെള്ളം അതന്നേ അത് കത്തല് ന്നാലും കുട്ടികളെന്താണ്ടോ കൈക്കെടുത്ത് അവരത്ഇങ്ങനെ വായ് പിന്നെ അതൊക്കെ ടസ്റ്റ് ബിന്നിലെന്നാലും
ഓ ആ കറുത്ത വെള്ളത്തിലും കോളയ്നി അതാര
ആ പിന്നെ അതെ തെപോലെ ചോറ് ചെലേദിവസം ഭയങ്കര സ്മെല്ലായ്ക്കാരം അപ്പൊ ആരീന്റെ പ്രശ്നാവും അതിപ്പ ആരജ്ജു ത്ആ അതെ പക്ഷെ ഇപ്പ തൾപ്പിച്ച് ഇല്ലാ ഇപ്പൊ തൾപ്പിച്ചാണ്ട് കുറ്റലല്ലാ അമ്മ അ മ്മക്കെന്ത് ചൂരാത് പ്പ്ട്ട് ന് വറ്റിച്ച് അങ്ങന്ണ്ടാക്കല്ലാ തോന്നുന്ന്ണ്ട് ആഹ് അങ്ങനെ ആവുമ്പോ എന്തുണ്ടെങ്കിലും ഇതാവില്ല
ഊം ഇപ്പൊ വെള്ളം വർത്തൊഴിവാക്കും അതാണ്ടാവ അതോണ്ട് പിന്നെ പ്രശ്നല്ല പിന്നെ എന്നാലും ആ ചെമ്പില് പോയിക്കാണ്ട്കോന്നു വീഴും അതാ രസം ചോറ് രണ്ടാമ ക്കത്തില് ആദ്യത്തെ വട്ടം പേരുംന്നത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ്ആണ്ടാ ചെറുപയർ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിട്ടുണ്ടാവ ഒരു പോക്ക് ആ ആ അന്നത്തെ ആ ചെറുപ്പായിന്റെ രസം ഇപ്പോഴത്തെ സ്കൂളിന്റെ ചെറുപ ട്ടോ
പക്ഷെ അത് നന്ന് നല്ല രസേന അത് പിന്നെ അയ് കടല പിന്നെ നമുക്ക് വല്ലാ അ പറ്റായള്ളേ
ഉം കടല ഇപ്പ പരിപ്പൂ ഉണ്ട പറ്റൂല ഒരു പരിപ്പല്ല ഒരു പരിപ്പക്കണ എനക്ക്റിയാവോ എനിക്ക ഉണ്ടായിരുന്നു ഉറുമ്പരിക്കോ ന്റമ്മാ ജ്ജാതി മണാണത്. വട്ടം പോലെ ആയ ത എന്ത് കൊറച്ച ഉപ്പ ഇടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്
ആ ആ
ചെലവ്
ആഹ് അന്നത്ര ഇന്നത്തെത്ര ഇല്ലല്ലോ. വീട്ടിന്നായാലും നമ്മളൊന്നും കൊണ്ടുവരൊന്നുല്ലല്ലോ ആ ഇടുന്നായാലും ന ആ ആ ച് പ്പ് ഇപ്പോ ഒരു നാല് അഞ്ച് ആറ് ഏഴ് വരൊക്കെ ചിലപ്പോ വാങ്ങും സ്കൂള് ഇനി മാങ്ങൂല ഏഴു മാസം
ഹൈസ് ഉം ഹൈസ്കൂളിക്ക് പോകുമ്പോ നിക്ക് വരിക്കാൻ മടിയാണ്? അതന്നെ ചോറ് കൊണ്ടുപോവപ്പം പിന്നെ അമ്മള് വീട്ടില രാവിലെ ചോറനമ്മള് വെക്കും ചോറെന്തായാലും വെക്കൂല്ല കൂ പണി അപ്പ ശേക്ക് ആവാത്തത്പ്പൊ പിന്നെ ചോറ് വേണ പറഞ്ഞ് കൊടുക്കയും ചെയ്യും. അതണ്ടാവോ ഞാനും ഇവിടന്ന് സ്കൂൾക്ക് കൂട്ടാൻ കൊടുത്തേക്കും. എനിക്ക് ഒരാക്ക് ചോറ് എന്തായാലും കൊടുത്തേക്കണം. ഹൈസ്കൂളള്ള ഒരാക്ക് പിന്നെപ്പം ചെറിയ കുട്ടിക്ക് എന്താച്ചാല് അപ്പൊ ഞാൻ കൂട്ടാൻ ഓന്ണ്ടാക്കി കൂട്ടാന ഉണ്ടെങ്കി അതെടുത്തക്കാണ്ട് കൂട്ടാൻ വേണ എന്നൊക്കെ പറ ചില ദിവസം കൊഴക്കൂല ചില ദിവസം ഇപ്പ ഇന്നാലെ ഞൻ ഒരു മാങ്ങ ഉണ്ട് പച്ച മാങ്ങ പുളില്ലാത്ത മാങ്ങാണ്ട് കൊണ്ടെന്ന് ഇരുപത് റുപ്യ കൊടുത്തവാങ്ങ ആഹ് അത് ഓനെന്തെങ്കിലും ഒന്ന് കഴിക്കാം അങ്ങനെ ഇന്നത് ന്നൊന്നും അങ്ങനത്തെ കണക്കൊന്നുല്ല്യ. വാണം എന്തെങ്കിലും വാണം ഒര് കു കുട്ടികളെല്ലരും കൊണ്ടുരെ അപ്പ പിന്നെ ഞമ്മള കുട്ടികൾ ഒറ്റക്കായിട്ടാവുമ്പോ നമക്കോരിതാ ആഹ് അ
ആഹ്
സ്ട്രിറ്റ് ആയിട്ട് പറയണം ആരും കൂട്ടാൻ കൊണ്ടര ഇന്ന് പറയണം. അത്
ഇല്ല പിന്നെ അതേപോലൊ ദാപ്പ സ്നാക്ക്ദാ എന്റെ ചെറിയ ആൾക്കാര് പോണ് ആസ്കൂല് പറയണത് കെജി യുകെജി മാത്രോള്ളു ബാക്കി ക്ലാസിനി വേണ്ടാന്ന് പക്ഷെപ്പ മൂത്താള പോണട്ത്ത് അത് കാരണം എല്ലാരും കൊണ്ടുവരണ്ട്ന്ന്
ല്ല ഈ എൽ കെ ജി, യു കെ ജിയും ആ പതിനൊ ഉം
അല്ലെ എൽ കെ ജി യു കെ ജി ഒക്കെ പതിനൊന്ന് മണിയകുമ്പോല ആ ചായ ആ സ്നാക്സ് കഴിച്ച് ശേലായ കുട്ടികൾ പെ പെട്ടന്ന് ഒന്നാം ക്ലാസ് മക്ക ആ സമയമാകുമ്പോ വെശപ്പ് വരും. അപ്പൊ കുട്ടികൾക്ക് അത് വേണം. അങ്ങന ഒയാൾ കൊണ്ടന്ന ബാക്കിയുള്ള കൊണ്ടരും അതാണ് അതിന്റെ കണക്ക്.
അതെ
ഉം
പക്ഷെ അന്റെ ആവശ്യല്ല പത്ത് മണിക്കൊക്കെ ല്ല. ക ഇവിടെന്ന് ഭക്ഷണം കഴ്ച്ചു പോന്നാ മതി. ത്ര വർഷം തെക്കെ കഴ്ഞ്ഞു. പിന്നെരു കൊറെ കൊട്ത്തയ്ച്ച ഓല് ഉച്ചക്ക് ചോറുന്നൂല്ലാ ആ കൊറ്ച്ച് കൊട്ത്തയ്ച്ചാ മതി അറിം
ഉം ചോറ് എന്താ എന്താനാ ചോറ്. സ്കൂളിന്നാമ്പോ നല്ല ചൂടൊള്ള ചോറും. നിന്ന കുട്ടികൾക്ക് നല്ല ചോറ്. നല്ലെ നമ്മെളെ വീട്ടിനാമ്പോ നമ്മളെന്തക്കെയാ കൊടുത്തയ്ക്ക. ഒരു കിഴങ്ങ് പൊരിച്ചതോ, ഒരു സോയാബീൻ പൊരിച്ചതോ, അതൊക്കെല്ലേയോരോ കൂട്ടാന് മറ്റ് സ ഇവെടെന്ന് തന്നെ നല്ലേ ഹെൽത്തിയായ ഫുഡ്.
അതെന്നേ സാമ്പാറായാലുംതിനൊല് ഈ കഷണയെന്ന് ചെല കുട്ടികൾ തിന്നുട്ടോ. ചെലോർക് പിന്നെ ഒഴിവാക്കിടും. പക്ഷെ നല്ല കഷ്ണങ്ങളൊക്കെനാവും വെണ്ടയും ഇതൊക്കെയല്ലേയുണ്ടാവു.
ആ അനിനി സാമ്പാറ്. സാമ്പാറണിഞ്ഞ് കഷ്ണം തിന്നിനി വെള്ളം കൂട്ടിയാലും മതിന്നാലേയിതിന്റെതിതൊക്കെ കിട്ടിക്കോളും. കാരണം എല്ലാ കഷ്ണങ്ങളിട്ട് കറിവെക്കെണതല്ലേ. കഷ്ണം തിന്നില്ലായെങ്കിലും വെള്ളവെങ്കിലും കൂട്ടികളയും. നമ്മെടെന്നാമ്പ അതനുസര ട് നമ്മള് സ്കൂളേക്ക് ചോറ് കൊടുത്തേക്കും സാമ്പാറൊണ്ടാക്കി കൊടുത്തേക്കോ. കറി കൊടുത്തയക്കേല്ലല്ലോ.
അത് വേണ്ടാന്ന് പറയേം ചെയ്യും.
ഉം ആ അതാണ്. ഒര് വേണ്ടാ റയും സ്കൂൾന്നാമ്പോത് വാങ്ങിക്കോളും. അങ്ങെനെ ഇണ്ടൊന്ന് കൊട കൊടയെക്കെ കൊണ്ടുപോലേ?
ഏ കൊടയെക്കെ കൊണ്ട് പോമോ? ഒരാക്കൊണ്ട്പോം. ഇതിപ്പോ ഏതെല്ലാം വെരും. അന്നേരം അവെര് കൊണ്ടുപോം. കൊണ്ടെരാൻ വൈക്ട്ട് പോണെം. ചെറിയ ആളുള്ളതുകൊണ്ട് മറ്റവരിക്കൊന്നും ഇഷ്ടെല്യാ. കഷെ ചെർക്കെ.
എങ്ങനെ?
ന്ന ചെറുദിനെ അത് നടന്നിട്ട്
അവെടെടുത്തൊരു രണ്ട് ആഹ് ആഹ് ഒരഞ്ചമിനിറ്റ് പതുക്കേള്ളൂ.
അഞ്ചിറ്റ് നടെക്കാനൊള്ള ദൂരോള്ളേ. ഞാപ്പോയിട്ട് വെരും. ആം ശെരി. അത് നല്ലെതാണ് നമ്മെക്കും
എന്നെച്ചാല് ആഹ് പിന്നെ വണ്ടിക്ക് വന്നില്ലേ. ഏരെ പോയ് അത്ര നേരം ആ കുട്ടികളവിടെ വെറുതെ വെയ്റ്റ് ചെയ്യേണ്ടാവശ്യമില്ല. നമ്മെക്കൊരു പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ജസ്റ്റൊന്ന് കേറിയാ മതിയല്ലോ.
ഉം പക്ഷെ നമ്മുക്കവിടേക്ക് പോവാണെങ്കിലൊള്ളൂ. ഗതി വലഞ്ഞ പ്രശ്നോന്നുമില്ല. പിന്നെ എന്താ പറയാെച്ചാല്, വണ്ടിക്കായാലും എന്താ വെച്ചാല് ചെലപ്പോ ലാസ്റ്റ് ട്രിപ്പേകാരം അതോളം ആ കുട്ടികളവിടെ ഇരിക്കാണ്. വെറ്തെ അവെടെയിരിക്കയാണ്. പിന്നെ ഓടി കളിക്കും.
എന്നിട്ട് പിന്നെ നാലെരെക്കാ. നാലെരയഞ്ച് മണിയാവുന്നവെര്. അപ്പൊ എന്തിനൊക്കെന്താണ് വെറുതെവിടെവൈയിററ് ഇരിക്കേണ്ടാവശ്യല്ലല്ലോ.
ഉം ഒരുവിധം അടുത്താണ് ഈ കുട്ടികളെ കൊണ്ടുവരാ നല്ലെത്.
ആഹ് എല്ലാരും പോണോ നിങ്ങെനെ നോക്കിരിക്കേയും ചെയ്യുന്നത്. അതാണ് ഹു ഹു
ആഹ് അത് ശെരി
എന്താലും വരും. വേഗം വെരണോന്നേ. പിന്നെ എല്ലാരും പോണല്ലും മുമ്പ് ഫസ്റ്റെടുത്ത് കഴിഞ്ഞാ
യക്ക് ഫസ്റ്റിസ് വീട്ടക്ക് പോയിരുന്നാണ് ഫസിസ്.
ആ അതാണ്. എ എസ്തെക്ക് പത്തും രാവിലെ. ഒരു കൊട്ട് കുമ്മടി മണക്കതങിനികും കോട്ടുണ്ട്.
ആഹ് മടി ണ്ടോഎപ്പൊ പോവാം
ഇല്ല നക്കുന്നില്ല
ഇപ്പഷാറായില്ലേ? ഉം ഓ നല്ല നല്ല ലെവൽ ആഹ് ഓവായ്. പെട്ടെന്നായെന്നാ ശെരി